വിശേഷം.
ഹലോ.
എന്തൊക്കുണ്ട് വിശേഷം.
എന്താ സുഖം തന്നെ കൊഴപ്പൊന്നുല്ല.
ആഹ ചായൊക്കെ കുട്ച്ചോ?
ഇല്ല ചായ കൊടുത്തിട്ടില്ല ഞ്ഞാഅങ്ങനെ ജുമ്സ്ക്കാരം കഴിഞ്ഞ് ചോറന്ന ഇട്ട് ഇങ്ങനെ കടക്ക. കേര്ന്നു.
അതെ അതെ ഞാന് വീട്ട് തന്നെണ്ട് പിന്നെ ഇപ്പോ നമ്മുടെ ഈ ലേടീ സിനൊക്കെ മറ്റേ ബസ് യാത്രൊക്കെ ഫ്രീ ആയിന്ന് കേട്ടു അതിനെ കുുറിച്ച് എന്താന്റെ അഭിപ്രായം.
അത് എന്താന്ന് വെച്ചാല്. നല്ലൊരു വികസനം തന്നെയാണ് സംഭവം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാലോ? ഈവീട്ടിൽ ഒതുങ്ങിയിരിക്കാതെ അവർക്ക് ഒരു ഓപ്പർ ച്ചുനിറ്റി നിലക്ക് ഒരു വികസനം നില നിലക്ക് ഓക്കാണെങ്കിൽ അത്‌നല്ലൊരു വികസനം തന്നെണ്. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് സർക്കാരിന് നഷ്ടങ്ങളും ഉണ്ടാക്കണ
ആ അതിനെ കുറിച്ച് നമ്മള് നോക്കാണെങ്കിൽ ഒരുപാട് പറയനുണ്ട് അപ്പൊ നമ്മള് വിഷയമല്ല ഞമ്മളിപ്പോ എന്റെ ഒരു കാഴ്ചപ്പ ഞാൻ ന്റര് കാഴ്ചപ്പാട് പറയാണ് നമ്മൾ ഈ ട്രെയിൻ യാത്ര ചെ ഒ ഈ ബസ് യാത്രയാണോ അതോ നമ്മളെ സ്വന്തമായിട്ടുള്ള കാറിൽ പോണാണോ അതോ നമ്മള് ആ ബൈക്കിൽ പോ പോണ യാത്രയാണ് ഏറ്റവും കൂടുതൽ അന്റെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാലം യാത്ര ചെയ്തിൽഅക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഏതാണ് ഒ ഏറ്റവും അന്റെ ജീവിത്തിൽ പോയിട്ടുണ്ടാവല്ലോ ലോങ്ങ് ട്രിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തവിടെക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ നമുക്ക് കാരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷകര മായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ യാത്ര അല്ലെങ്കിൽ ഏത് വണ്ടിയിലയിരുന്നു എന്ന് പറയാൻ പറ്റോ
എന്റെ പേഴ്സണൽ അഭിപ്രായം എടുത്ത് നോക്കുകണെന്നുണ്ടെങ്കിൽ എനിക്ക് ബൈക്കിന് പോകും ണ് കൂടുതൽ ഇഷ്ടം അതായത് ബൈക്കിൽ പോകുമ്പോ നമ്മുക്ക് ഉള്ളരു ഒരു എന്താ ഫ്രഷ്നെസും അതേമാരി ആ ഒരു പേഴ്സണലി എനിക്ക് ബൈക്കിൽ പോകണ ഇഷ്ട ഷ്ട പക്ഷെ സേഫ്റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയും അതുപോലെ എന്താ എക്സ്പെൻസീവ്‌ നോക്കണന്നുടെ നമുക്ക്‌ ട്രെയിൽ പോണതാ നല്ലത് ട്രെയിൻ അത്രക്കെ എക്സ്പെൻസീവും അല്ല അതെ മാരി നമ്മുക്ക് സേഫും ആണ് അങ്ങനെ നോക്കുവാന്നോണ്ടെങ്കി ട്രെയിനാണ് ബെറ്റർ
അതെ അല്ലെ അതതെ തീർച്ചയായിട്ടും ഞാനും എന്റെ ഒരു വശത്തെ കാരണം നമുക്ക് ഈ ലോങ്ങ് ട്രിപ്പ് ഒക്കെ പോകവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലരു ട്രെയിനാണ് കാരണം എന്താ വെച്ചാ യാത്ര യാത്ര ചെയ്ത് ച നമുക്കൊരു മുഷിപ്പ് വരൂല്ല നല്ല കുറ ലോകം കാണാം കാരണം ഈ ഈ റോഡ് പോണേക്കാട്ടിലും കാട്ടിലൂടെക്കെ ഏറ്റവും കൂടുതൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ യാത്ര ത്ര പോകുന്നത് ട്രെയിനിലുടെയാണ് പിന്നെ അതേപോലെ കടലു ക്ലോസ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഞാൻ ലാസ്റ്റ് പോ യാത്രന്ന് പറയണ നമ്മുടെ ഇ ധനുഷ്കോടി കാണാൻ പോയിരുന്നു അതുപോ ഇപ്പൊ ഈ പറഞ്ഞമാതിരി അവിടുത്തെ പാമ്പും പാലത്ത കൂടിക്കെ ട്രെയിനിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ എന്തോരം ഒരു എന്താ പറയാ നല്ലൊരു ഏ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ നമ്മുടെ ഇന്ത്യന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള പൺ പണ്ട് കാലങ്ങളില് ഈ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ ധനുഷ്കോടി എ എന്ന്‌ പറയണ്ണത് അപ്പോ അവിടെയൊക്കെ പോയപോ അന്ന് ഈ ട്രെയിനിൽ അ ഇപ്പ പറഞ്ഞു വരുന്ന ട്രെയിൻ യാത്രയാണ് എ അത്രയും സിമ്പിൾ ആയിട്ടാണെങ്കി അത്രു സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ജനറൽ ഒഴിക്കിയിട്ട് മാക്സിമം സ്ലീപ്പർ എങ്കിലും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര കൂടുതല സുഖമായിട്ട് പോ നിങ്ങള് ഏറ്റവും കൂടുത കൂടുതൽ യാത്ര ട്രെയിനിൽ എവിടുക്കാണ് ചെയ്തിട്ടുള്ളത്
ഞാന് ട്രെയിനില് ഞാന് ട്രെയിനില് കേരളത്തിന്റെ പുറത്ത് ഇതുവരെ ട്രെയിനി പോയിട്ടില്ല ഏറ്റവും ലോങ്ങ് പോയിട്ടുള്ളതന് പറഞ്ഞാല് തിരുവനന്തപുരതെക്കു ഒരുവട്ടം പോയിട്ടുണ്ട് എന്റെ വർക്കിന്റെ ഇന്റർവ്യൂവിന്റെ തിരുവനന്തപുരത്തേക്ക് ഒരട്ടം ട്രെയിനിൽ പോയിട്ടുണ്ട് പക്ഷെ അത് അന്ന് പോയപ്പോ കുറച്ച് തിരക്കുള്ള ണ്ട് ട്രെയിൻ യാത്ര എനിക്ക് അത്രക്കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ല ചില നേരങ്ങളില് ട്രെയിന് ജനറൽ കംമ്പാർട്ട്മെന്റ് ആണ് എടുത്തത് അതാണ് ഏറ്റവും വലിയ പ്രശ്ന ആയാത്‌ എല്ലാ യാത്രക്കാരും ജനറൽ കമ്പാർട്ട്മെന്റിൽ ആണല്ലോ ഉണ്ടാവുക അപ്പൊ തിരക്കും പ്രശ്നങ്ങളും ഉള്ളോണ്ട് അന്നൊരു സുഖം കിട്ടിയില്ല പക്ഷെ പിന്നെ എന്താ സീറ്റ് കിട്ടി തിരക്ക് കഴിഞ്ഞപ്പോ പിന്നെ സെറ്റായി
അതെ അതെ അത് എന്താച്ചാല് പറഞ്ഞളൂ
ഏറ്റവും കൂടുതല് എന്താപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്ത സ്തലം ഏതാ
ഞാൻ പർഞ്ഞല്ലോ ഞാപ്പോ ഏറ്റോം കൂട്തല് യാത്രെയ്തിട്ടുള്ള ഈ പർണ ധനുഷ് കോടിക്ക് വേണ്ടിട്ടെന്നെ അവിടക്കെന്നേണ് യാത്രെയ് ള്ളത് അല്ലാതെ വേറെവ്ടുക്കും അത്ര പൊർത്തെ ഏഹ് സലങ് ത്തൊന്നും പോയിട്ട്ല്ല അപ്പം എറണാകുളം അത് പോൽതന്നെ അങ്ങനെ ചെറീ വെല്ലപ്പുഴ അങ്ങനെ നമ്മുടെ ഏവ് നെലമ്പൂർ അങ്ങൻത്തെ സൽ ത്തൊക്കെ പൊയ്ക്കിണു പഷെ ഏറ്റോം കൂടുതൽ ഇടിത്ത് പറയാള്ള യാത്രന്ന് പർഞ്ഞഴിഞ്ഞാല് നമ്മുടെ ഈ ധനുഷ്കോടിന്റെ യാത്രെന്നേണ് അത് പർഞ്ഞാല് അനുഭവം എന്തേച്ചേഞ്ഞാല് ആഹ് ഒര് ഏഹ് ട്രെ പിന്നെ നമുക്ക് ആ കടലിന്റെ ക്രോസ് അടിക്കുന്ന ഒരു രംഗണ്ടോ എന്താ മനസ്സി കിടു ത്ത് പറയാള്ളത് ആ പാലം കവറെയ്യുമ്പോ പാമ്പൻപാലം കവറെയ്യാന്ന് പർഞ്ഞഴിഞ്ഞാ നല്ലൊര് അനുഭവം തെന്ന്യാണ് അത് ഈ ബോട്ടൊക്കെ വരുമ്പോ ഓ ഓട്ടോമാറ്റിക്കലായി പൊന്തു ഏഹ് പൊന്തി കൊടു ക്കണൊരു പാലം ആണ് എന്നാണ് അയ്ന്റെ ഞാ അർഞ്ഞത് അമുക്ക് അയ്നെ കുറിച്ച് അ അതൊന്നും ഞമ്മള് കണ്ടില ഷെ നമ്മള് യാത്രെയ്തേമ്മക്കൂടി അതിന്റെ കാ പാലങ്ങനെ കവറെയ്യുമ്പോ അതിലെ ട്രെയിൻലെ എല്ലാ ആരും ആസ്വദിച്ചീന്നു കാര്ണം ഏഹ് നമ്മുടെ കൂക്കീട്ടും അതുപോൽതന്നെ ആർത്തിട്ടും ഭയ്ങ്ക്രമായിട്ടിള്ളൊര് സന്തോഷം പ്രകട്നൊക്കെ ഇണ്ടായിരുന്നു അതുപോലെ അതുപോലെ തന്നെ യാത്ര എന്ന് പർഞ്ഞ ഒർങ്ങിക്കഴിഞ്ഞാ നമുക്ക് പക്കാ രാവ്ല ആവ്മ്പൊ മാത്രം നീച്ചാതി അത്രീം ടൈമ് ഞമ്മക്ക് കിട്ടിന്നിണ്ട് ഒറങ്ങാനും പറ്റും അതുപോൽതെ തന്നെ നമുക്ക് യാത്ര പേടില്ല കാര്ണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് അപകടണ്ടാവ്ണെ ഒരു പേടി ഈ ട്രെയിൻ യാത്രെയ്യുമ്പൊല്ല മറ്റു വണ്ട്യാളൊക്കെപ്പ ഞമ്മള് ഉദാഹര്ണം കാറ് ബൈക്ക് ഇന്നൊക്കെ പറയാണെങ്കി അതൊക്കെ യാത്രെയ്യുമ്പോ സ്വാഭാവികായ്ട്ടുറ നമ്മൾ റോട്ടിക്കൂടിയാ പോണേ ഏതെങ്കിലും ഇപ്പ നമ്മൾ തിന്നെന്നെ അപകടം സംഭവിക്കാണ്ന്ന് നമ്മുടെ ഏഹ് എതിരെ വരുന്ന ഒരു വാഹൻത്തിന്റെ ഡ്രൈവറ് ഒറങ്ങെ അല്ലെങ്കി വേറെന്തെങ്കി സംഭവി ശെരിയെന്നെല്ലേ ഇപ്പ ഒരാൾക്ക് ഈ മറ്റേ കള്ളോ അങ്ങൻ തെലൊക്കെ വെച്ച് ഏഹ് കുടിച്ചു വെര്ന ആൾക്കാരാണെങ്കിലും ഈ വണ്ടി അപകടൊം കാര്യങ്ങളും കൂടുതലായിട്ട് കണ്ടിട്ടിണ്ട് ഞാന് തീർച്ചയായിട്ടും അങ്ങൻത്തെ ഒരു സാഹചര്യം ആഹ് തീർച്ചായ്ട്ടും അങ്ങൻത്തെരു സാഹചര്യൊക്കെണ്ട് പിന്നെ അപ്പ ഈ ട്രെയിന്റെ കാര്യം നോക്കുമ്പോ തീർച്ച്യാ യിട്ടോ അങ്ങൻത്തെരു പേടിം കാര്യങ്ങളൊന്നുല്ല കടന്നൊറങ്ങണെങ്കി കടന്നൊറങ്ങ ഇപ്പൊ ബൈക്കാവുമ്പോ നമുക്ക് അങ്ങനെ പറ്റില്ല പക്ഷെ ബൈക്കോണ്ടുള്ള കൊർച്ച് ഉപകാരങ്ങളൊക്കെ ബൈക്ക് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കേണ് ങ്ങളെ കായ്ച്ചപ്പാടില്.
യ്യ് നേർത്തെ പറഞ്ഞാരി ട്രെയിന് പോവ്ണേന്റെ ഏറ്റവും വലിയ അഡ്വാന്റേജ്റഞ്ഞ നമ്മക്ക് റസ്റ്റ് ണ്ട് അമ്ക്ക് എന്താപ്പൊ റസ്റ്റ്കെട്ക്ക. അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് പോയാ നമുക്ക് ഈ ബൈക്കിൽ പോകുമ്പോൾ കാറിൽ പോകുമ്പോ എഫേർട്ട് നമുക്ക് ട്രെയിനിൽ പോകുമ്പോഴ്ണ്ട് ഈ ബൈക്ക് പോകുമ്പോള്ള പ്രശ് നങ്ങൾ എന്താന്നോയ്ച്ചാല് ബൈക്ക് പോകുമ്പോ പ്രശ്നന്താച്ചാ ഞമ്മള് ഞമ്മളേ എന്താപ്പോ എഫേർട്ട് എടുത്ത് ര് ഡ്രൈവ്വിയ്യാൺലോ അപ്പോ അയ്ന്റതായ ശരീവേദനീം അതേമാരി റസ്റ്റ്ട്ക്കാതെക്കെ ഡ്രൈവീതിന്റെ പല പ്രശ്നങ്ങളു ഒക്കെള്ളോണ്ടാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താച്ചാനമ്മക്ക് എന്താപ്പോ കൂടുതൽ കാഴ്ചകളാണ്. നല്ല ഏതെങ്കിലും സ്ഥലക്ക് വെരുമ്പോ എന്താപ്പോ നിർത്തിട്ട് അവിടെ എൻജോയ് ചെയ്യാ അങ്ങൻത്തെ പല ഉപകാരങ്ങളൂണ്ട് ബൈക്കി പോവുമ്പോ
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്റൊരു കായ്ചപ്പാട്ൽ ബൈക്ക്ന്ന് പറഞ്ഞു കയ്ഞ്ഞാല് ഇജ്ജ് പർഞ്ഞ പോൽ തന്നെ ഇതില് പ്പൊ സുഖ എന്ത വെച്ചയ്ഞ്ഞാല് ബൈക്ക് പോകുമ്പോ എത്രയും പെട്ടെന്ന് എത്താൻ കഴിയും മറ്റേ ഇപ്പോ നമ്മളെ നാല് കാ റ് വല്യടയറ കാറോണ്ടൊക്കെ പോവുന്നേനേക്കാട്ടിലും നല്ലത് നമുക്ക് ബൈക്ക് യാ ത്രെന്നേണ് ഏറ്റവും സുഖള്ളത് കാരണംന്താ വെച്ചെയ്ഞ്ഞാൽ നമ്മുക്ക് പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്തൊക്കെ മാക്സിമം നമ്മളേം കൊണ്ട്ക കെയ്ണ സ്പീഡില് പോയിട്ട് എത്താം. പക്ഷെ ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് ഈ വണ്ടിമ്മന്നന്നെ ബൈക്ക്മ്മന്നന്നേണ്. പിന്നെ അതുപോലതന്നെ ഏത് ചെറിയ വഴിയിൽ കൂടി നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു അവസരം ഇത് ഇതുകൊണ്ട്ണ്ട് എന്നാണ് എന്റെരു അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏഹ് ഏഹ് എണ്ണ ലാഭിക്കാനും ഇപ്പത്തെ കാലത്തെ എണ്ണന്റെ വില നമുക്കറിയാലോ അത്യാവശ്യം എണ്ണേം വേ എല്ലേയ്ങ്കാര്യങ്ങളൊക്കെ ഉണ്ടാവൊണ്ട് ഈ വണ്ടി ഇ ഒണ്ടെവ്ട്‌ക്കേലൊക്കെ പോകുമ്പോ ബൈക്കിന് കൂടുതൽ ആൾക്കാര് നമ്മുടെ അടുത്തൊക്കെ പോകുമ്പോട്ക്കല് കാരണം എന്താ വെച്ചാ അതിപ്പോ യാത്ര ചെയ്യാൻ സുഖാണ്. എണ്ണ ലാഭാണ് മറ്റ് ഫോർ വീലറിന്റെ മാരി സുഖം അത്ര യാത്ര ഒരു സുഖംല്ല എൻങ്കിലും നമുക്ക് ഈ ബൈക്ക്മ്മെ യാത്ര ചെയ്യുമ്പോ അതിന്റതായൊരു സുഖം വേറെണ്ട് പോവാ പക്ഷെ എന്താ വെച്ചാ മഴക്കാലത്തും വേനക്കാലത്തൊക്കെ ഓട്ടുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മഴക്കാലത്തും വേനൽക്കാലത്തും യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒ എന്റെ അഭിപ്രായത്തില് പറഞ്ഞെന്നാ
ഈ ബൈക്കുമ്മേണ് കാറില് അതേ മാതിരി നമ്മള സ്വന്തമായിട്ടുള്ള ബസ്സിലായാലും എന്തിലാലോ ഇപ്പ പോകുമ്പോ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാ അപ്പ നമ്മളെ കാരണം കൊണ്ട് അല്ലാതെ പകരം ഉണ്ടായേക്കാം ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വണ്ടികളീന്ന് എന്താപ്പോ ശബ്ദക്കൊറവ് കൊണ്ട് നമ്മള് നമുക്ക് അപകടങ്ങൾ ഇണ്ടായേക്കാം അതുപോലെ ഈ മഴക്കാലത്ത് ഇപ്പോ കൊറച്ചും ല്ല വാൽപ്പാറയില് ഒരു ബസ് വീണിട്ട് എന്താ ഒമ്പതോളം ടീച്ചർമാര് മരിച്ചതും അങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് എന്താ അപ്പൊ ഈ നമ്മളീ എന്താ സ്വന്തായിട്ട് വണ്ടി എടുത്തിട്ട് കാറിലോ ബൈക്കിലോ ലോ ജീപ്പിലൊക്കെ പോകുമ്പോ ഇള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാ അപകടങ്ങള് ഞമ്മള് കാരണങ്ങൾ കൊണ്ടല്ലാതെ ഇണ്ടാവാൻ ചാൻസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ
അതെ തീർച്ചയായിട്ടും താങ്കള് പറഞ്ഞത് ശരിയാണ് കാരണം എന്താന്ന് വെച്ചാൽ അടുത്ത് അപകടം ഉണ്ടായീന്ന് പറഞ്ഞത് ഈ അത് എന്ത് വെച്ചാൽ മൂപ്പര് ഉ ഒറങ്ങിയതാവാം അല്ലാന്നുണ്ടെങ്കി വണ്ടി കയ്യീന്ന് പോയതാവും എന്തുവാണെങ്കിലും നമുക്ക് അനുമാനിക്കാം നമുക്ക് പറയാൻ പറ്റൂലാ അതൊക്കെ അതിൻ്റേതായ പിന്നെ വിധിയാണെന്നും നമ്മള് പറയൂലേ അതും എന്താണെങ്കിലും അത് ഈ ഈ റോഡ് മാർഗ്ഗം പോകുമ്പോളുള്ള പ്രശ്നം അത് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരിണിണ്ട് യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓപ്പോസിറ്റ് വന്ന് കഴിഞ്ഞാല് അപകടം സംഭവിക്കലുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കണ്ട് തന്നെയാണ് ഇപ്പൊ ഇപ്പ അടുത്തുണ്ടായതുമാണ് നമ്മുടെ മ റക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഒരുപാട് ഇപ്പോ ട്രെയിന് കൊണ്ട് യുദ്ധം നടന്ന സോറി ആ അപകടം ഉണ്ടായിട്ടില്ലാ എന്ന് നമുക്ക് പറയാൻ പറ്റോ ട്രെയിനും അപകടം ഉണ്ടായിട്ടുണ്ട് ഓപ്പോസിറ്റ് വ കുട്ടികള് ഇതേമാതിരി പാളം തെറ്റി വരുന്ന വണ്ടി അല്ലെങ്കില് ടൈമ് തെറ്റി വരുന്ന വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഈ ട്രാക്കിന്റെ കുറച്ച് അപാകത കൊണ്ടൊക്കെ ഈ ട്രെയിൻ യാത്രയിലും അപകടം ഇണ്ടാവും ഇല്ലാന്ന് പിന്നെ കാറില് പോണ- അതെ അതെ മറ്റേതിനെ അപേക്ഷിച്ച് ക കാറില് പോകണ അതെ അതെ കാറില് കാറില് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറിന്റെ ഗുണങ്ങളും പറഞ്ഞന്നാ എന്റെ എൻ്റെ ഇതില്
ഇതേമാതിരി എന്താന്ന് വെച്ചാല് നമ
താങ്കൾ പറയുന്ന ചെറിയൊരു ക്ലാ ഒരു ആ ഒരു ഇത് കമ്മിണ്ടായി താങ്കൾടെ റെയ്ഞ്ചൊള്ള സൈടിലേക്ക് ഒന്ന് നിൽക്കണ്ടോ ആ ഓക്കെ ഇപ്പൊ കറക്റ്റാണ് പറഞ്ഞോളൂ
ആയിരിക്കും അതുപോലെ കൂടുതലാണ് അതുപോലെ എക്സ്പെൻസീവാണ് കാറിനൊക്കെ പോകുന്ന പോവാന്നുള്ളത് അങ്ങനത്തെ ചെലപ്പോ ചെല പ്രശ്നങ്ങളെ ഉള്ളൂ അറിഞ്ഞു പോ പിന്നെ ഏറ്റവും വലിയ എന്താപ്പോ നമുക്ക് ഫാമിലീന്റെ ഒപ്പം എന്താ അപ്പൊ നാലാളോ അഞ്ചാളോ ഒക്കെ ആയിട്ട് പോവാ കാറിലാണെന്നുണ്ടെങ്കി ആ ഒരു ഉപകാരുണ്ട് കാറിന്
അതെ അതെ അതെ തീർച്ചയായിട്ടും താങ്കള് പറഞ്ഞത് കറക്റ്റാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കാറ് കൊണ്ടുള്ള ഉപകാരം പറഞ്ഞാല് ഒരു ഫാമിലിയായിട്ടൊക്കെ നമുക്കൊരു അത്യാവശ്യം ലോങ്ങൊക്കെ പോകണമുണ്ടങ്കി നമുക്ക് നമ്മടേതായ ഇഷ്ട ത്തിന് യാത്ര ചെയ്യണുണ്ടെങ്കി നമുക്ക് കാറീത്തന്നെ പോവാ സുഖമായി അത്യാവശ്യം കുഴപ്പമില്ലാതെ നമക്ക് റെ എടുത്ത് പോകയും ചെയ്യ വണ്ടിയൊക്കെ സൈഡാക്കി നമുക്ക് കാണണ്ട കാഴ്ചൊക്കെ കണ്ട് പോവാ ഇപ്പോ ഈ ട്രെയിനൊക്കെ പോകുമ്പോ കഴിഞ്ഞാല് എല്ലാടത്തും എല്ലാടത്തും നിർത്താനൊന്നും പറ്റൂല്ലാ പിന്നെ അതേപോലെ തന്നെ ഈ ബസ്സീ പോവാണെങ്കി എല്ലാടത്തും എല്ലാടത്തും നി നിട്ടത് ബസ് എവിടെയാണ് സ്റ്റോപ്പ് അവിടെ നമുക്ക് നിർത്താൻ കഴിയുള്ളു അപ്പോ നമ്മള് ഇതുവരെ സംഭവിച്ചിട്ടുള്ള തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതേ ഒരു സംഭവം ഇപ്പോ കാറില് പോകുമ്പോന്ന് വെച്ച കഴിഞ്ഞാല് യാത്ര ഓടിക്കാൻ അറിയുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആളുകള് ഉണ്ടെങ്കില് ഈ കാറി പോണ സുഖമാ കാരണം ഒരാളെ മാത്രം ആശ്രയിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് അപകടങ്ങളും കാര്യങ്ങളൊ ക്കെ ഇണ്ടാവലുണ്ട് നമ്മുടെ ഇതില് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് പറയാണെങ്കി ഒരുപാട് പറയാനുണ്ട് തീർച്ചയായിട്ടും ഞമ്മുക്ക് ഇതിനെ കുറിച്ചിട്ട് പിന്നീട് വിശ വിശദമായിട്ട് സംസാരിക്കണം
ഓക്കെ ഓക്കെ സംസാരിക്കാം ശരി